ആേ ആറേ നീ
ഹലോ
ഹലോ ആരായിരുന്നു
എാ കേൾക്കണില്ലേ
ആഹ് പറയൂ
ആഹ ഞാൻ തലക്കച്ചോടക്കാരനാണ് ഞാൻ നിങ്ങള് ഒരു സ്ഥലം ആവശ്യംന്ന് പറഞ്ഞട്ട ഒരു പരസ്യം കണ്ടിു അപ്പോൊ നിങ്ങള് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം വരുന്നത്
നമ്മള് മലപ്പുറം ജില്ലയില് മണ്ണാർമല
ആഹ ആ വാത്രാല്ലേ നമുക്ക് മലപ്പുറം ജില്ലയില് നമക്കൊരു നാലഞ്ച സ്ഥലങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ആവശ്യത്തിന വരുന്ന
നമക്ക് വീട ആറ്റാനായിരുന്നു
ആഹ വീട് പറ്റാനേ നമ്മഴത്തെ ഒരു നാലഞ്ച് സ്ഥലങ്ങളുണ്ട് ണ്ട് രണ്ട് സ്ഥലങ്ങള് പാടങ്ങളായി കാാണ് ഞമ്മക്ക് രണ്ടായിരം വിസ്തീർണമായിരുന്നത്
ആഹ നമുക്കൊരു മൂവായിരം വരുത്തഞ്ഞറ്
ആഹ ഇല്ല അത് കുഴപ്പമില്ല നമ്മള് രണ്ടരം വിസ്തീർണുള്ളല്ലതേ നമ്മള അതിന്റെറെ എടുത്ത് വരുന്നതൊക്കെ നമ്മള ഏതാണ്ട് നമ്മ പരിചയം കാരണയാണ് അപ്പൊ നിങ്ങൾക്ക് വേണെങ്കിൽ നിങ്ങ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണെങ്കിൽ അത്ങ്ങനെ എടുത്തിൊക്കെ വാങ്ങാം
കുടിവെള്ളമൊക്കെ എങ്ങനെ കിണറണ്ടോ
നാല് അഞ്ചച് സ്ഥലങ്ങളാണ് വരുന്നത് അതി രണ്ടെണ്ണം പാടാണ് ഇപ്പൊ പാടം വീട് കറ്റാൻ പറ്റൂല പിന്നെ രണ്ടെണ്ണം വരുന്ന പിന്നെ രണ്ടെണ്ണം വര പറമ്പാണ് പറമ്പഴക്കാണ്ട് ഇപ്പ നമുക്ക് വീടിിനന് പറ്റും പക്ഷെ ഒരു പറമ്പിൽ നമുക്ക് തീരെ വെം കിട്ടൂല അങ്ങനെ കറത്തിന്ന് വള്ളംെല്ലാത കാണൂല അപ്പൊ നമുക്ക് ആ സ്ഥലം വീടിന് പറ്റൂല
വൈ ഒക്കെ എങ്ങനെയാണ് എന്റെ സ്ഥലത്തിനല്ല വൈ
ആ ഉണ്ടേ നമക്ക് നമ്മ എടുക്കുന്ന എല്ലാ സ്ഥലനും വൈ ഉണ്ടാവ വക സ്ഥലം നമ്മ എടുക്കോ അല്ലാത നമ്മ എടു ല്ല നമ്മൾ വിശാലമായ വഴയില സ്ഥലങ്ങളന്ന് നോക്കിയ എടുക്കു ഏ
വാഹനങ്ങളൊക്കെ പോകാൻ പറ്റണത്ത് തന്നെ അല്ലേ
ആണ്ട നമക്ക് ഉഷായമായ വയക്കാർ ഉണ്ടാവും നമ്മ അങ്ങനത്തെ അതന്നുംടുക്കലില്ല വഴിയില്ലാത്ത സ്ഥലങ്ങള നമ്മ വിശാലമായ വഴ ഉണ്ടാവും അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് വേറെ പറഞ്ഞില്ലേ പറ വരുന്നത്ക്ക് നല്ല വള്ളവും കാര്യങ്ങള നിങ്ങ അതിന്റെ വിഷയത്തിനും പോടക്കേണ്ട അവിശ്യമില്ല എറത്തൂര് പോയാൽ കൊരിക്കുന്നുണ്ട് അപ്പൊ അല് നല്ല വള്ളം കരണം കിട്ടുന്നക്ക്
നമുക്ക് ചെറിയ കച്ചവടകാരത്തിനന് വേണ്ടിട്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ
ഏ
കച്ചവടകാരത്തിനന് വേണ്ടിട്ടായിരുന്നു
ആ ആ ആ ആ അങ്ങന ഇതിനന് പറ്റിയ തന്നെയാണ് കടാവുമ്പഴെ നമുക്ക് വെള്ളം ആശ്യം ഉണ്ടാവുമല്ലോ അപ്പൊ കേറ കുത്തിയാലും വള്ളം കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് നേരത്തരു പോയ ഉണ്ടാവണോണ്ടേ
ആ ആ
പറ്റിയരു സ്ഥലം തന്നെയാണ് പിന്നെ നിനിക്ക് എത്ര മൂവായിര വിസ്തീർണ വേണ്ടല്ലേ നമ്മുക്ക് മൂവായിരം
രണ്ട് വീട് നോക്കണം അപ്പൊ രണ്ട് സ്ഥലത്തായിട്ട് നോക്കേണ്ടി വരും
ആ അപ്പൊ നമ്മുക്ക് മൂവായിരം വിസ്തീർണം ഇപ്പൊ നിലവില രണ്ടായിരം വിസ്തീർണ ഞാൻ എന്ത് ചോച്ചല ഇന്ത്ചയ പരിചയക്കാരാണ് എറെ ഇടുത്തുള്ള സ്ഥലങ്ങളില് അതൊരു പറമ്പായിട്ട് തന്നെയാണ് നമ്മക്ക അതും കൂടി എടുത്തുകാണ്ടേ അത് നിങ്ങക്ക് ഞാന് ആ അടു അടുത്ത വീടാണ്ട് അടുത്ത വീടും വലിയ കടകളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ പരിചയക്കല്ല സ്ഥലം തന്നെയാണത് വിജനമായ സ്ഥലന്നല്ല
ആ
അപ്പൊ നമുക്ക് ഞാന് എന്റെ പരിചയക്കാരനട് സംസാരിച്ചിട്ട് ആ സ്ഥലംങ്ങക്ക് വാങ്ങിത്തരാ നിങ്ങപ്പോ നാട്ടിലുണ്ട നിലവില്
ഇല്ല ഞാൻ പൊറത്താണ്
ആ ആ ഞാനിപ്പോ വിദേശത്താണ് അപ്പൊ നാട്ടിലില്ല അപ്പൊ നിങ്ങള് എന്നാ നാട്ടിലേക്ക് വരുന്ന അവരെേ
അമ്മക്ക ഇപ്പ ഇനി അവധ അനുസരിച്ചേക്കെണ്ടാവ അവധി അനുസരിച്ചാണ് അവധി ഇപ്പോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിലും അല്ല പകരക്കാരായിട്ട് ആരെങ്കും ഏൽപ്പിക്കാൻ പറ്റുമോ ഈ ശനിയാഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട്
അനിയന ഉണ്ട്
ആ അപ്പൊ ഞാൻ ഈ ശനിയാഴ്ച ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് നമുക്കൊരു ഞായറാഴ്ചയായിട്ട് ശനിയാഴ്ച തപ്പ ഈ പിന്നെക്ക് കഴിയൂല്ല ഞ ഞായറാഴ്ച ആയിട്ട് നിങ്ങളെ ഏ അനയോന്യമായി സംസാരിച്ചിട്ട് ഞ ഇങ്ങക്കോരു ഉറപ്പ് തരാം
ആ ആ
ഉ
നിങ്ങള് വിദേശത്ത് എവിടെണ് വിദേശം ന്ന് പറയുമ്പോ എവിടെണ്
ഞാന് ദുബായിലാണ്
ആ
ആ പിന്നെ
ഇല്ല ഇതുവരെ അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നുല്ല, കൃഷിയായിട്ടുള്ള ഉദ്ദേശ്യമെന്നുമില്ല. നിലവിലില്ല.
ആ അല്ല നിങ്ങ പ ആവശ്യണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി ത് എ കൃഷിക്ക് പറ്റിയ സ്ഥലങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമക്ക് ഇങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിൽ ഞമ്മളെ വിവരറി വച്ചാൽ മതി പ്പോ സ് സ്ഥലങ്ങൾ അവർക്ക് റെഡിയാ സെറ്റ് ആക്കി കൊടുക്ക.
മണ്ണാർമലയിൽ ഇപ്പോ അഞ്ചു സ്ഥല അഞ്ചു സ്ഥല ഇപ്പോ നിലവിലി
ആ മണാർമല ആ ഭാഗത്തായ്ക്കാണ്ട് മണ്ണാർമലയിലല്ല മണ്ണാർമല ആ ഭാഗത്തായി നമുക്ക് ഏതാണ്ട് അഞ്ചു സ്ഥലങ്ങൾ വരുന്നുണ്ട് അതിന്റെ അടുത്തായിട്ട്. അപ്പൊ നമുക്ക് പറ്റിയത് നിങ്ങൾക്ക് വേറെ നമുക്ക് വേറെ ജില്ലകളിലായിട്ടാ വരുന്നത് പിന്നെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ വരുന്നില്ല.
പാലക്കാട് ണ്ടോ?
ണ്ട് പാലക്കാട് അഞ്ചോളം സ്ഥലങ്ങൾ ആറോളം സ്ഥലങ്ങളുണ്ട്.
ആ എനിക്ക് മണ്ണാർക്കാടാ ഭാഗത്ത് നിന്ന് വേണ്ടിരുന്നു.
മണ്ണാർക്കാട് നിങ്ങൾക്കാണോ അതോ നിങ്ങളെ പരിചയക്കാർക്കാർക്കെങ്കിലുമാണോ?
പരിചയക്കാർക്കാണ്.
ആഹ്, പരിചയക്കാർക്കാണല്ലേ, നമ്മളെ എന്ത് ആവശ്യത്തിനാർന്നു?
ഓല് കട ഇടാനാണ്.
ആഹ് കട ഇടാനാ, അതിന് പറ്റിയത് റോഡ് സൈഡിൽ തന്നെ വഴിന്റെ സൈഡി ത ടുത്ത് തന്നെ ഒരു കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് വല്ലാതെ കടടാനാകുമ്പോ വല്ലാതെ സ്ഥലങ്ങൾ ആവശ്യം വരില്ലല്ലോ നമ്മള് വീട് കയറ്റുന്ന പോലെ വിശാലമായ സ്ഥലത്തിന്റെ ആവശ്യണ്ടാവില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാലേ ഞാൻ അതിന്റെ നിങ്ങൾ ആ നിങ്ങളെ പരിചയക്കാരന്റെ വിവരങ്ങൾ എന്നിലേക്ക് അയച്ച് തന്നാൽ ഞാൻ ഒന്ന് ഒനുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം.
ആ നിങ്ങളെ വിവരെ അറിയിക്കേണ്ട അത് തന്നെല്ലേ
ഇതീക്ക് അയച്ചാൽ മതി ഇതീക്ക് അയച്ചാൽ മതി വേറെ കുഴപ്പങ്ങൾ ഒന്നും ഇല്ല. പിന്നെ, പാലക്കാട് അങ്ങനെ നമുക്ക് വേറെയും സ്ഥലങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞമ്മക്ക് ഓൻക്ക് എല്ലാതും കാണിച്ചു കൊടുത്തിട്ട് അവനക്ക് പറ്റുന്ന ' 'ഓൻക്ക് എടുക്കാം
ആഹ അവര് അഞ്ച് പേര് കൂടി തുടങ്ങണ ഒരു സംരംഭമാണ്. അപ്പൊ അത്യാവശ്യം
ആഹ് ഇ അഥവാക്ക് ആ ഇഞ്ഞി വണെന്നുണ്ടെങ്കിൽ കുഴപ്പൊന്നുല്ല്യ നമ്മളെടുക്കുന്ന സ്ഥലങ്ങളധികും നമ്മുടെ പരിചയക്കാരെക്കാരം അതി ചുറ്റുപുറവും ഉണ്ടാവുക. അല്ല ചുറ്റുുവശത്തും പരിചയക്കാരെക്കാരം ഉണ്ടാവാ.
ഈ സ്ഥലംന്ന് പറയണത് എങ്ങനെ അങ്ങാടിയിലാണോ?
ഞാൻ അങ്ങാടിയിലെന്നെണ്, നമ്മളെ വഴിന്റെ വക്കത്തന്നെണ്. അപ്പൊ ആൾക്കാരെ എന്തൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളന്നെക്കാരം. പ്പോ കടടാനൊക്കെ പറ്റിയ, ആ വാഹനങ്ങളൊക്കെ-വാഹനങ്ങളൊക്കെ- പോണ ആഹ - അതിനൊക്കെ സൗകര്യം ഉണ്ടാവും, അത്യാവശ്യ ഒരു ആയിരത്തി അഞ്ഞൂറ് വിസ്തീർണം വരുന്നാണ് സ്ഥലം വരുന്നത്. നമുക്കൊരു കടക്ക് പറയുമ്പോരു - ഒര് - അഞ്ഞൂറ് അറുന്നൂറ് വിസ്തീർണം ആവശ്യം ഉണ്ടാവുള്ളു. പിന്നെ, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വണെങ്കിൽ നമുക്കൊരു ആയിരം വിസ്തീർണം വെച്ചാലും
' 'ഒരു ഫുഡിന്റെ സംരംഭമാണ് അവിടെ തുടങ്ങാന്
ആഹ്-ആഹ്- ദക്ഷണത്തിന്റെതൊക്കെ നമുക്കാണ്ട് സുഖമായിട്ട് തന്നെ നമുക്കത് നടത്താൻ കഴിയും. കുഴപ്പങ്ങളൊന്നുല്യ. പിന്നെ നിങ്ങ ഞാനെ ഞാനെ ശനിയാഴ്ച നാട്ടിലേക്ക് വരും. അവങ്ങൾ ശനിയാഴ്ന്റെ മുമ്പായിട്ടേ രണ്ട ദിവസം കഴിഞ്ഞു തന്നെ നിങ്ങൾ ഈ സ്ഥലത്തിന്റെ വിഷയം നമ്മള ഇവിടെ മണ്ണാർമല്ലിൽ ഉറപ്പിച്ച സ്ഥലത്തിന്റെ വിഷയം എന്നൊരു ഉറപ്പ് തരിയാണെങ്കില് നമുക്ക് അതിലൊരു തീരുമാനം ഉണ്ടാക്ക അല്ല ഞാൻ അതിനായിട്ട് നാട്ടിലേക്ക് വരയാണ്
ആ അ അതിനായിട്ട് നാട്ടിലേക്ക് വരിയാണെങ്കിൽ നമ്മുക്ക് അനിയനോട് പറഞ്ഞട്ട്
ഞങ്ങള്ൾ രണ്ടു ദിവസം കൂടെ തീരുമാനം അറിയിക്കും നേര വെള്ളിയാഴ്ച ഇവിടുന്ന് പോരാലോ തയ്യാറ പോറ്റുള്ളൂ ആ നി അതിന്റെ ഒരു കാര്യത്തിരു ഉറപ്പ് തരിയാണെങ്കിൽ നമുക്ക് നന്നായിനു
ആ സ്ഥലംന്ന് പറയുന്നത് എത്ര വിശീരണമാണ്
സ്ഥലം മൂവായിരം വിസ്തീർണ വരുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണം എന്നുണ്ടെങ്കില് അങ്ങനെ അറിയിച്ചാൽ മതി ഞങ്ങ ഞൻ പറഞ്ഞില്ലേ നമ്മള് പരിചയക്കാരനെയാണ് ഇരത്തക്കെ സേമം വരുന്നത് അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് നിങ്ങൾക്ക് തരാം നിനക്ക് ആവശ്യം ഇണ്ടക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ഇല്ലത്തരം തന്നെ നേരെ വിൽക്കാം പിന്നെ നിങ്ങൾ ക്ക് വേറെ കൃഷിക്കൊന്നും ആവശ്യില്ലല്ലേ വേറെ സ്ഥല ആവശ്യില്ലല്ലേ
പക്ഷ നമ്മളിപ്പോ ഉദ്ദേശിച്ചിട്ടില്ല നിലവില് ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങ അഥവാ ഉദ്ദേശിക്കണ്ട്
സല നമുക്ക്ന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു കൃഷിയുടെ സ്ഥലം വരുന്നുണ്ട് നമുക്കൊരു പറ പാടം വരുന്നുണ്ട് ഒരു അത് ചെറിയ സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് വിസ്തീരണംേ വരരുന്നുള്ളൂ
ആഹ
അപ്പൊ ആയിരത്തഞ്ഞൂറ് വിസ് വരുമ്പോ അവി കൃഷി തുടങ്ങിട്ടണെങ്കേ വരുമാത്തിന് ഇതായി നമ വിദേശത്ത നിന്ന് പോയി ജോലിിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ഒരു വരുമാനത്തിനുള്ളരു മാർഗംമായി കിട്ടും ചെയ്യും
ആഹ ആഹ
നിങ്ങന്ന് ആ ആ ഒരുപാട് പയി ായിട്ട് വരുന്നത് ഇതിന എടുത്ത കൊണ്ട് നിങ്ങക്ക്ത് എടുത്താല് ചിലവിനും കാര്യങ്ങളൊക്കെങ്ങക്ക് സുഖമായിരിക്കും
ആ അവിടെ ആകെ ആ ഒരു പാടം തന്നെല്ലോ അതോ ചുറ്റുവട്ടത്ത് വേറെ സ്ഥലങ്ങളുണ്ടോ
ഹലോ
ഹലോ എന്റെ ചുറ്റുവട്ടത്ത് വേറെ കുൃഷ സ്ഥലങ്ങള്ൾ വണണ്ടോ
ചുറ്റുുവട്ടത്തെ നമ്മൾ പിന്നെ കൊറച്ച് ദൂരെ പോയാാലും എല്ലാതും പോകുന്നു വേ കുറച്ച ദൂരെ പോയാൽ തന്നെ ഒരു ഇത് വരുന്നുുന്നണ്ട് അവിടെ നമുൊരു നാലര തത്തഞ്ഞൂറ് വിസ്തീർണം വരുന്ന ഒരു കൃഷിസ്ഥഥലാണ് അവിടെ നമുക്ക് കുങ് ഇപ്പ നിലവിലവിടെ കവങ്ങ് തെങ്ങ് അങ്ങനെയാണ് ഇല്ലാതെ പോവാ
അല്ല നമ്മളിപ്പോ വീട് വെക്കണ സ്ഥലത്ത് തെങ്ങാളൊക്കെ ഉണ്ടോ വീട് എടുക്കാ വീട്ടുക്കാൻ പറ്റിയ സ്ഥലത്ത് തങ്ങൾ
വീട് വക്കാ മായ സ്ഥലയിട്ട് എടുക്കുകയാരം അവിടെ നമ്മള് വേറെ മരങ്ങളും കാര്യങ്ങള ഒന്നും ഉണ്ടാവില്ല വീടിന് പറ്റിയ സ്ഥലയിരിക്കും ല്ല അന്റെ ഇരുത്ത കൂട തന്നെ വലിയ വിശദമായ വഴിയ ഉണ്ടാവും കേറ കുത്തിയ വെള്ളം കാണും പിന്നെ എടുത്തുകൂടി പോയുണ്ടാവും അപ്പ അങ്ങനെ ഇ നല്ലൊരു സ്ഥലമാണ് നമ്മള് വീട് വെക്കാനട്ട് പോയിക്ക പിന്നെ അങ്ങനെ കൃഷിയകുമ്പോ അവിടെ വല്ല മരങ്ങളൾ എന്തെലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്
ഈ സ്ഥലത്ത് പാറ പാറ അങ്ങനെ എന്തേലും ഉണ്ടോ നമുക്ക് താറട് പോ
നമ്മള് കുാണെങ്കിൽ നമ്മ അയൽക്കെ തന്നെ കുട്ടുണ്ട് ക കേറത്തിയിട്ടണ്ട് അവിടൊന്നും പ ആകളോ ഒറ്റൊന്നും ഇല്ല പെ തന്നെ വെള്ളം കാണ കാരണം എത്ത് പോയണ്ടാവുക കൊണ്ട് വെള്ളത്തിന് ക്ഷാ കാണില്ല
എന്നാ ഞാന് അറിയിക്കണ്ട് ഞാന എന്തായാലും
ആ്ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങള് ശനിയാഴ്ചന്റെ മുമ്പ് ഒന്ന് അറിയിക്കോണ്ടിുന്ന നമുക്ക് അതിനനുസരിച്ച് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ആഹ ഓക്കെ എന്നാ ശരി ശരി